ഹലോ
ആഹ് ഇപ്പൊ കേക്കണ്ട് ആഹ് നേരത്തെ നല്ല വർത്താനം ഇങ്ങക്ക് എന്താ
കുട്ടിയൾടെ പേര് കുട്ടികൾടെ ആ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം?
ആ സുഖായി പോണ് ചായൊടിച്ചോ രാവിൽത്തെ?
ആ ഇല്ല ഞാൻ കഴി ആ രാവിലത്തെ ചായുടി കഴിഞ്ഞ് ഇവിടെയെല്ലാവരും രണ്ടാമത്തേം കഴിഞ്ഞ് മോൻ മദ്രസ്സ്‌ ഇല്ല രാവിലെ ചായ കുടിക്കും പിന്നെ അതയിഞ് ചപ്പാത്തിം കറിണ്ടായിരുന്നു അപ്പൊ അത് എറച്ചി കറിയ്ണ്ടായി ആ പിന്നെ ചപ്പാത്തിണ്ടാക്കി അവര് കഴിച്ചിക്ക വർക്കിനു പോയി
ഓ ആഹ് ശെരി എത്ര മ എത്ര മക്കളാ?
എനിക്ക് രണ്ടു പെൺ കുട്ടികളാ ഞാൻ പ എനിക്ക് പേരെ കുട്ടികളൊക്കെയ്ണ്ട് ഇപ്പയെന്റെ മൂത്ത പേര കുട്ടിക്ക് പതിമൂന്ന് വയസ്സായി
മാഷാ അള്ളാഹ്
ഹ ഹാ്
അഹ് ശെരി എന്താ രാവിലെന്താ യോഗ യോഗക്ക് പോവല്ണ്ടോ?
പോയിട്ടില്ല ഞാൻ അപ്പ യോഗയ്ക്ക് ഞങ്ങള് പോയിരുന്നു ഇപ്പ ഞാൻ വീട്ടിൽ തന്നെ യോഗ ചെയ്യും ഇവിടെത്തന്നെ അത് ചെയ്താ ഉം വീട്ടി തന്നെ ചെയ്യല്പ്പ രാവിലെ ഏഴ് മണിക്ക് വേം കഴിച്ചേച്ച് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ പോയിര്ന്ന് ഇപ്പൊ ഒരാഴ്ചായിട്ടാന്ന് ഞാൻ വീട്ടിൽ തന്നെ ചെയ്യരുന്നു
ആഹ് പക്ഷെ അത് ചെയ്താ നല്ല നല്ല സു മനസ്സിനൊക്കെ ഭയങ്കര
ആഹ് അതന്നെ അത് തന്നെ ആ് അത് തന്നെ അ അതെ ഞൻ ഒറ്റക്കങ്ങനെ ചെയ്യും അത് ചെ നമ്മങ്ങട്ടെ മടിവെച്ചാ പിന്നെ ചെയ്യാൻ പറ്റില്ല
അഹ് ശരിയാ കൊറേ ആയോ ചെയ്യാൻ തൊടങ്ങിട്ട്?
ഇപ്പം റംളാനായപ്പൊ നിർത്തിയതാ അയിന് മുമ്പ് ചെയ്തിട്ടെ പിന്നെ റംളാനങ്ങ ട്ട് ചെയ്യാണ്ടിരുന്നപ്പോ വയറങ്ങട്ട് വന്ന് വീർത്തു മനുഷ്യന്റെ ഒന്നിനും പറ്റ്ണ് പിന്ന ഞാൻ ചെയ്ത് അപ്പ ശരിയായി ഒന്നാമത് എയ്ജായിട്ടുണ്ടല്ലോ നമക്കെ അമ്പത്തഞ്ച് വയസ്സക്കായി ഇതായി റ്റ് പറിണതന്നെ അങ്ങനെയൊന്നുല്ല ഡയറ്റ് ഞാൻ ഇട്ത്താ നല്ലതാണ് നമ്മ രാത്രി ഇന്നലെ ചോറ് തന്നെയ കഴിച്ചത് പക്ഷെ നല്ല പുല്ല് പൊടി അങ്ങനെയൊക്കെ കഴി കഴിക്കാണെങ്കി നല്ലതാണ് ഇന്നിപ്പം ഞാൻ വിചാരിച്ചിണ്ട് ഓട്സും പുല്ലും കൂടെയങ്ങ് കുറുക്കി കുടിക്കാന്ന് എന്നലും വെശക്കും റാഗി റാഗി
ആഹ് റാഗി ആഹ് അല്ല പു പുല്ല്ന്ന് പറഞ്ഞപ്പളേ ഞങ്ങളെ നാട്ടില് ചോളാണ്ടിന്നാ പറയാ ചോ
അതെ ആഹ് ആഹ് ആഹ്
അതാ ഞൻ ചോയിച്ചെ പുല്ല്ന്ന് പറഞ്ഞപ്പോ ഇത്പ്പെന്താ പടച്ചോനേന്ന്
ആഹ് ആഹ് ഇത് റാഗി റാഗി പൊടി പ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഞങ്ങൾ പുട്ടും, അയ്യം ദോശ അങ്ങനെയൊക്കെണ്ടാക്കല്ണ്ട് റാഗിയോണ്ട് റാഗിയോണ്ട് പുട്ടും ഇതൊക്കെണ്ട അപ്പെല്ലാവരും കഴിക്കും അപ്പൊ ഞാനി പ്പൊ വിചാരിച്ചിട്ട്ണ്ട് റാഗിയും ഇതും കൂടെ രാത്രി കുറുകി കുടിക്കാന്ന് പറിണതന്നെ കറിയൊക്കെ കാണുമ്പോ ചോറ് തിന്നോ വും വെശ ക്കും ഉം അത് തന്നെ ആഹ് അൽഹമ്ദുലില്ല അതൊന്നുല്ല പ്രഷറൊന്നുല്ല ഷുഗറ് ലേശം കൊറേയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോ ആ കൺണ്ട്രോള് മ മധുരമൊന്നും അങ്ങനെ കഴിക്കുന്നില്ല അല്ലേ ലേശം ഉള്ളൂ എന്നാലും മധുരമൊന്നും ഇപ്പം അങ്ങനെ കഴിക്കണില്ല
ആഹ് എന്തേലും ഉണ്ടായി കഴിഞ്ഞാ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പം
പറഞ്ഞോണം തന്നെ റസ്റ്റും ഇല്ലല്ലേ
ആഹ് പിന്നെ ഇപ്പ ചെറിയ മക്കൾക്ക് വരെ പേടിയാണ് എന്ത് ഇപ്പ ഹാർട്ട് അറ്റാക്ക് ആയാലും ഷുഗർ ഉള്ളവർക്കൊക്കെ പെ തന്നെ
ആഹ് ഞാൻ എന്റെ പേരകുട്ടി ആറു വയസ് ആയതാണെ ഫെമിനാടെ മോനെ അവന് ഈ പറഞ്ഞോണം തന്ന അവന് ഇവിടെ എനിക്ക് ടെൻഷനായിട്ട് പറഞ്ഞ തടിയൊക്കെ ഉള്ള മോനാണേ അപ്പൊ ഞാൻ പറഞ്ഞ് മോനെ എക്സസൈസ് ചെയ്യുന്നൊക്കെ പറഞ്ഞോണ്ട്
ആഹ് അല്ല ചെയ്യണം ആഹ് പേടിയാണ് കാരണം ഇപ്പോ ഓരോരുത്തര് നല്ല ചെറുപ്പക്കാരായ ആൾക്കാരെ പെട്ടെന്ന്, പെട്ടെന്ന് ഇങ്ങനെ മരണം കേൾക്കുമ്പോ നമ്മക്ക് ഭയങ്കര വേജാറാണ്. ആഹ് അങ്ങനെയൊക്കെ. പിന്നെ ഉച്ചത്തേക്ക് ഇന്ന് എന്താ ലഞ്ചിന് പ്രിപ്പെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞോ?
ആഹ് അതെ ആഹ് ഞാൻ ചോറ് റെഡിയാക്കി ഇങ്ങനെ ഈ റൈസ്കുക്കറ് ല് വെച്ചിട്ടില്ല തിളപ്പിക്കാൻ വെച്ചേക്ക്ണ്.
ആഹ് ശരി ഏഹ് ഗ്യാസ്മേല കുക്ക് ചെയ്യല്?
ആഹ് ഗ്യാസ്മേലും ഞാൻ അടുപ്പത്ത്ന്ന് വെച്ചിണ്ടെങ്കില് അടപ്പ് പൊറത്ത് പെരെലെ അടുപ്പിൽ കത്തിക്കലില്ല പൊറതുണ്ട് വിറക്പെരെലെ അടപ്പ്. ഉണ്ട് അപ്പ അവിടെ കോഴികൾ ഉണ്ട് എനിക്ക് അപ്പോ കോഴിക്ക് ചോറും ഇതൊക്കെ വെക്കും ഗോതമ്പൊക്കെ പാട് പിന്നെ വെള്ളം ചൂടാക്കും പിന്നെ അങ്ങനെ കലത്തില് അടുക്കളയിൽ തന്നെ വെയ് ആഹ്, ആഹ് ചോറ് കുറച് മിനഞ്ഞാന്ന് ഇതില്ലെ വെള്ളം തിളപ്പിച്ചട്ടെ. ചോറിലൊഴിച്ചിട്ട് അങ്ങനെയാവും ഗ്യാസ് നമ്മുക്ക് അത്രക്കങ്ങട്ട് ആവൂല. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെ അങ്ങട് പോകും.
നിങ്ങള് എന്താ ബാ ഇവര് മക്കള് വീട്ടിലുണ്ടോ? മക്ക
ഉം ആയോലെ മോള് ഇപ്പോ ഫെമീനിന്റെ ഫെമീന ഇവിടെ ഉണ്ട് പിന്നെമൂത്ത മോള അവര് ബെഹ്റെയ്നിലാണ് മൂത്ത മോളും മക്കളും. ഉം മോള് എട്ടി പഠിക്കയാനിപ്പ ആഹ് പിന്നെ ആഹ്. ഹസ്ബെന്റ് അവിടെയാണ് അവര്.
ഓ, അത് ശരി.
ഇപ്പ വരും ഇൻഷാഅള്ളാ ഓഗസ്റ്റില് വരും.
ആഹ് മക്കളൊക്കെകാണാനും പൂതിയാവുണ്ടാവും?
ആഹ് പൂതിയാവുണ്ട് ഇപ്പോ ഉള്ളൊരു അതെ പതിമൂന്ന് വയസ്സിന് ശേഷ പന്ത്രണ്ട് വയസ്സിന് ശേഷം ഇപ്പൊരു മോൻ ഉണ്ടായിട്ടുണ്ടെ. ഞങ്ങകണ്ടിട്ട് അവര് വന്നിട്ട് കണ്ടീന്നു വന്നിട്ട് ഉണ്ടായി. അടുത്ത മാസം അവന് ഒരു വയസ്സാവും ആഹ് പ്പാ എത്രയാണ് ആഹ് അതന്നെ ആഹ്
കൊഞ്ചലുംന്തൊക്കെ
ട്ട് ആഹ് ഇത്ര വർഷത്തിന് ശേഷം ഇണ്ടായതല്ലേ.
അഹ് ശെരിയ ചെറിയ മക്കളെ കാണുമ്പതന്നെ ഭയങ്കരെ ഭയങ്കെരെൽ ലൈ ഇതാ ഉം
എനിക്കീ പറിണതെന്നെ ഭയങ്കരത് എന്റെ മൂത്ത മോള്ണ്ടായി പിന്നെ അവിളുണ്ടായി കഴിഞ്ഞിട്ട് പിന്ന ഞാൻ പ്രസവഒന്നും നിർത്തിയിട്ടുണ്ടായില്ല ഒരെണ്ണംന്ന്കൂടെ രണ്ടുപെൺകുട്ടിയാണല്ലോ ഒരെണ്ണം വേണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായി പിന്ന ഇവൾക്ക് ഇത്തിരി വൈയ്യായികം പ്രശ്നങ്ങള് ഒക്കെഇണ്ടായി ഇളയ കുട്ടിക്കെയ്. മോൾക്ക് ഫെമിനാക്ക് അപ്പാ അങ്ങനെ ക്കയ്വല്ല്യാ പ്രശ്നങ്ങളൊക്കെര്ന്നു പിന്നെ നീക്കി, നീക്കി, നീക്കി, നീക്കി നീക്കി, നീക്കിഏറ്റവും ലാസ്റ്റ് ന്നാൽപ്പത്തെട്ടാം മത്തെ വയസ്സില് യൂട്രസ് എടുത്ത് കളയുംചെയ്ത്.
ഓഹ് അഹ് ശെരി.
ഇതുവരെ നിർത്തിയില്ല ഞാൻ ആഗ്രഹേ
ആഹ് മക്കള് അമ്മാക്ക് മക്കള്ന്ന് പറയ്ണത് ഭയങ്കെരെ
ഇന്നാതീർച്ചയേട്ടും, തീർച്ചയേട്ടും ആരോഗ്യമുള്ള മക്കളെതെര്ണം പടച്ചോനോട്‌ തേട്മക്കളെ. കാരണം ഞാൻ അനുഭവിച്ചകാരണം പറയണാണ്.
അഹ് ശെരി അതെന്നെ ആരോഗ്യണ് ഞാന് ഞാന്പ്പോ എനിക്ക് രണ്ട് ആൾക്കാരാണ് പറഞ്ഞല്ലോ
ആഹ്
അപ്പൊ ഇപ്പൊ എന്താ എനിക്ക് പിന്നിം പ്രഗ്നന്റ് ആയി ഞാന് അപ്പനിക്ക് ആറുമാസായി ആ അപ്പോ ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം രണ്ട് കുട്ടികള രണ്ട് കു കുട്ടിള് ആയപ്പോ ഞാൻ ഇന്ന ഇപ്പ എല്ലാവർക്കും ഒ നമുക്ക് പ്രത്യേകിച്ച് ഒരാണും പെണ്ണായി കഴിഞ്ഞാൽ പിന്നെ ക ഒരുതാണല്ലോ ആ നി വേണ്ട അങ്ങനെല്ല പ്പ ഞാന് പക്ഷേ എനിക്ക് ഇണ്ടായപ്പോ എനിക്ക് എന്താറിയില്ല മറ്റേക്കാളും എക്സൈറ്റ്മെന്റ്യപ്പോ ആഹ ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെല്ലാപ്പങ്ങളും
ആദിതനൽ നമക്ക് മക്കളോട് കൂടുതലരിത് തോന്നും പ്രായ ഏറും തോറും
അഹ് ശരിയാ ഇപ്പൊ പ്രത്യേകിച്ച് വീഡിയോക്കെ കാണുമ്പോ ചെറെ കുട്ടിളെ വീടിയൊസ് ഇതൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര കൊതിയ അങ്ങനെ ആ കു കുട്ടികളെ കാണാനും വേണ്ടിട്ട് പക്ഷെ ഭയങ്കര ടെൻഷൻണ്ട് എന്നാലും ക്ക് ഭയങ്കര ഇഷ്ടണ്ട്
ആഹ ടെൻഷനന്നും അടിക്കണ്ട അതൊക്കെ ശരിപ്പ പറഞ്ഞന്നെ എന്റെ മൂത്ത മോൾക്കായിട്ട് ടെൻഷന്റെ അവിടെ ഇരു ന്ന പിന്നെ ആരുണ്ടായി എല്ല ആള അവിടെത്തന്നെ നോക്കാം പക്ഷെ ഹൈ പ്രഷറ് ഹൈ ഷുഗറ് പിന്നെ എന്ട്ട കോ ആ ആ ഫുൾ ഭയങ്കര തൈറോയിഡ് അങ്ങനെക്കെ വന്ന് തൊടക്കം മുതല അവൾക്ക് ടെൻഷന്റെത അതിന് മുമ്പ്ഒരെണ്ണം അപോഷനായി അപ്പൊ അതിന്റെ ടെൻഷനും പിന്നെ ആരു ഇല്ല എന്നുള്ള ടെൻഷൻ പിന്നെ ഹുസ്ബൻഡ് ആണെങ്കിലും അതെക്കുറിച്ചു ഒരു അത്രയ്ക്കൊരു അറിവില്ലാത്ത ഒരാളാണ് എങ്ങനെ കുട്ടീനെ എടുക്കാനോ പിടിക്കാനോ ക്കെ
ആ അത് നമ്മള് എത്ര പ്രസവിച്ചാലും നമുക്ക് ഫസ്റ്റിലാ ആ കുട്ടിനെടുക്കുമ്പോ നമുക്ക് ഒരു പേടിണ്ടാവും
ഹ് അതെ
ഭയങ്കരായിട്ടന്യായം എപ്പഴും പറയും നമ്മക്ക് എനിക്കിപ്പ പേടിയാവ്ണ്ട് ഇനിയിപ്പോ കുട്ട്യാളെ എടുക്ക ഫസ്റ്റില് രണ്ടാളും തമ്മില് ഒരാക്ക് ഒരു വയസ്സായപ്പം ഇൻക്ക് മോ മോന് മോനെ വയറ്റില്ണ്ടായി
ഉവ്വാ
ആ അപ്പ പിന്നെ എനിക്ക് അ അന്ന് പ് സിസേ സിസേറിയനായോണ്ട് ഡോക്ടറ് നല്ലോം ചീത്തറഞ്ഞു ആ സിസേറിയനാവുമ്പ പിന്നെ അങ്ങനെ അടുപ്പിച്ചുണ്ടാവാൻ പാടില്ലല്ലോ
ഇല്ല്യ ഇല്ല്യ
ആ അങ്ങനെ എന്തായാലും നല്ല മക്കളെ നല്ല മക്കളാക്കി തര...
അൽഹംദുലില്ലാ അതന്നെ നമുക്ക് മക്കളെ ഉപകാരത്തിലാക്കി തരണം പടച്ചോൻ
അതെ അതെ
അപ്പൊ അങ്ങനെയൊക്കെ ഇട്ട് അങ്ങനെ കേട്ട് പിന്നെ പെട്ടെന്ന് ചെക്കപ്പിന്‌ ചെന്നെപ്പോ പെട്ടെന്ന് അവര് ഓപ്പ്റഷം ചെയ്തതാണ് അവിടെത്തന്നെ നാലൂസത്തെ ഡ്രസ്റ്റ്ണ്ടായി ആ പിന്നെ അൽഹംദുരില്ലാ മോന് കൊഴപ്പൊന്നും ഉണ്ടായില്ല അത്യാവശ്യം തൂക്കൊക്കെണ്ടായി പ്രഷറ് ഹൈ പ്രഷറിലായിര്ന്ന് പിന്നെ പ്രോട്ടീൻ പോയിക്കൊണ്ടിരിക്കേയിരുന്നേ അപ്പ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായപ്പൊ പെട്ടെന്ന് അവര് ചെയ്ത് ഉം എന്നാലും അൽഹം
പിന്നെ ഇങ്ങ ഇവടെ ഇങ്ങള് ഇവടെ ഇങ്ങള് ന്ന ഇങ്ങള്അവിടെ അവിട്ക്ക് പോയിര്ന്നാ
ഇല്ലി ല്ലി ല്ലി ല്ലി ഇല്ല്യാതെ ആള്ടമ്മ ആ ആള്ടെ ഭർത്താവിന്റെ ഉമ്മയും വാപ്പേന്ന് വെച്ചാ ഹാർട്ടിന് പ്രോബ്ലായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കേയിരുന്നു രണ്ടുപേരെം അപ്പ ആൾക്ക് അവർക്കും പോവാൻ പറ്റില്ല അപ്പ എന്നോടും പോവാം പറഞ്ഞു പക്ഷെ ഇനിക്കും പോവാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല ഇവിടെ മോളിൽ മോളും കുട്ടിയൊക്കെ, ഇല്ലെവിടെ ഫെമിനേയ് അപ്പ അവളട്ത്ത് ആളില്ലാണ്ട് പറ്റ്ല്ല അപ്പ അത് കാരണോണ്ട് ഞാൻ പോയില്ല അവളെന്നെയൊക്കെ നാലൂസം ആഹ് പറയാന നാലൂസം
വേ
തീർച്ചയായിട്ടും നാല് ദിവസത്തെ റെസ്റ്റ് ഇണ്ടായി അവൾക്ക് ഹോസ്പിറ്റലില് പിന്നെ ഒക്ക അവളെന്നെയാണൊക്കെ ചെയ്തതും പിടിച്ചതൊക്കെ പിന്നവടെ നിന്ന് കുളിപ്പിക്കാൻ പറ്റുന്ന പാത്രൊക്കെ ഇണ്ടല്ല അങ്ങനെയൊക്കെ പിന്നെ ഒരു മാസം അവൻ ലീവ് എടുത്ത് അങ്ങനെയൊക്കെ അങ്ങട് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ പടച്ചോന്റെ അനുഗ്രഹവും ഉണ്ടാവും മോളെ
ആഹ് അതെ അതെ മക്കളൊക്കെ വരുമ്പോ ആഹ് മ ക്കള് ഞമ്മള് മക്കള് തരുമ്പോ ഞമ്മള് ഇപ്പൊക്കെ പിന്നെ വിയാരിക്കും ഔ ഭയങ്കര ചെലവല്ലേ എന്നൊക്കെ പക്ഷെ തര്ന്നോര്ക്കൊരു വയിണ്ടാവും
തീർച്ചയായിട്ടും
അതന്നെ
പടച്ചോനൊരു വഴിയും കാട്ടി ത്തരും അപ്പൊ
അങ്ങനൊക്കെ പിന്നെന്താണ് ഇന്നിട്ട് ങേ ചായ കുടി കഴിഞ്ഞു ഫെമി ഏ മക്
ആഹ് ആഹ് ആഹ് മക്കളൊക്കെ ചായകുടിച്ച് അവൻ വന്നി ട്ടില്ല ഇക്കാടെം അവളത് കഴിഞ്ഞ് ഇനി എനിക്കൊന്ന് കുളിക്കണം ഇത് കഴിഞ്ഞി ട്ടൊന്ന് മേല് കഴുകണേ മേല് കഴുകീട്ട് വേണം നമ്മ ഭക്ഷണം കഴിക്കാൻ എന്ന്വെച്ചാ നമ്മടെ ഈ വേസ്റ്റ് ഒക്കെ പൊറത്ത്ക്ക് വന്നേക്ക്ണ അല്ലേ വെയർത്തിട്ടൊക്കെ അപ്പ ആപ്പയിന് മുമ്പ് ഒന്ന് വിളിച്ചിട്ടൊരു ഗോൾ കോൾ വാ പറയാനിണ്ട
ശരി ഇന്നായ്ക്കോട്ടെ ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ
ശരി എട് പത്ത് മിനിറ്റ് ആയിപ്പോ?
ആഹ്
നോക്കട്ടേട്ടാ